ഹലോ കേൾക്കാം പറ്റുന്നില്ല ആഹ കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ആഹ എന്താ ചെയ്യുന്നത് പഠിക്കവാണോ
അല്ലെ ഹൗസ് വൈഫ്ആ
ഹൗസ് വൈഫാണ് ഓക്കെ ഞാൻ പിള്ളേര്ക്ക് ള്ളേരൊക്കെണ്ടോ കുട്ടികള
കൾ രണ്ട് കുട്ടിക ആഹ് മൂത്തവള് പ്ലസ് ടു കഴിഞ്ഞിരിക്കണു രണ്ടാമത്തെ നാലാം ക്ലാസില് അടുത്ത് എന്ത അടു കോഴ്സ് വേറെ നോക്കണു
നോക്കുന്നുണ്ട് ആഹ് ഏതെടുത്തെ
സയൻസ് ആരുന്നു ഉം പ്ലസ്ടു സയൻസ് ആയിരുന്നു ആഹ്ഹാ ബയോളജി
ഓകെ മെഡിക്കൽ നോക്കാനാ
ആഹ് മെഡിക്കല് നോക്കാനാ പഠിക്കുന്നത് ഫുഡ് ഇൻസ്പെക്ടർക്കാ ഇല്ല ഇല്ല എഴുതീല്ലാ ആഹ് അമ്പത് ശതമാനം മാർക്ക് എന്ത്
എത് എത്ര ശതമാനം
എൻപത്
എൻപത് ആ ഓക്കേ ഓക്കേ ആ, പിന്നെ വീട്ടില് ആരൊക്കെയുണ്ട് വേറെ?
എന്റെ അച്ഛനും, അമ്മയും, സഹോദരങ്ങള് എല്ലാവരും ഉണ്ട്. അവിടെ ആരൊക്കെ ഉണ്ട്?
ഇവിടെ എന്റെ വാപ്പിച്ചി, ഉമ്മച്ചി മ അച്ഛനുന്മായും ഒരു അനിയത്തി അനിയന
അതെ അല്ലേ, ആഹ, അതെ അല്ലേ ആ ആ ആ
എന്നതിനാ പഠിക്കണേ?
ഞാന് ഇപ്പം എൻട്രൻസ് റിപ്പീറ്റ് പ്ലസ് ടു കഴിഞ്ഞിട്ട് റി റിപ്പീറ്റ് ചെയ്യാൻ വൺ ഇയർ എടുത്തു. ഇനിയിപ്പോ അടുത്തേന് ചേരാൻ പ്ലാൻ ചെയ്തൊണ്ടിരി
ഇനി ഒത്തിരി കോഴ്സുകളുണ്ട് ഇപ്പോ, ഏത് എന്നാ എന്തിന് പോണോന്നൊന്നും അറിയാൻ പാടില്ലാന്നെ.
ആ, നമ്മള് കൺഫ്യൂസ്ഡ് ആയി പോകും. ആ, ആ അതാണ് അതാ പറ്റിപ്പോയെ നമുക്ക് എന്താ ചെയ്യണ്ടേന്നൊക്കെ ആകെ ഒരു മൊത്തത്തിൽ കൺഫ്യൂഷൻ എല്ലായിടത്തിലേക്കും കേറണന്നുണ്ട്.
ആ, ഏതിലേക്ക് പോകും, എതിലേക്കൂടെ പോണം. അതൊന്നും അറിയാമേല എന്തുമാത്രം ആ ക്കാരാ വിളിക്കണേന്ന് വെച്ച സ്കൂളിന്ന് നമ്പര് എടുത്തിട്ടേ
ആ നമുക്ക് ബുദ്ധിമുട്ട അവര്ക്കറിയില്ലല്ലോ
എടുക്കാൻ തന്നെ പേടിയാ ആ വെകേയ്യില്ല പറഞ്ഞാലുയവേയ്
അവര് നമ്മളേചേർത്തേ അടങ്ങുള്ളു.
ആ എതിനാ ചേരുന്നേന്ന് ചോദിച്ചിട്ട് ഇപ്പ ചോദിക്കണത് ആ് ഇതിന് ചെറുന്ന് പറയുമ്പം എത്ര രൂപ ആയി അത് എത്ര പ്രാവശ്യയിട്ട് അടക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു ഫീസ് അടക്കേണ്ടൊക്കെയെ
ആഹ ആഹ മനസ്സിലായി വീട്ടില് ആ് അത് തീരെല്ല ഇനി നമ്മ അഡ്മിഷൻ എടുക്കണവരേ ഉണ്ടാവും അവരെ കോള്
അഡ്മിഷൻ എടുത്തിട്ടേക്കുവാ ഞാൻ ഇതിന്റെ ഇപ്പം ഇത് ഇതട്തന്ന്യാ
ആ കോയിസിന്റെ പേരെന്താ ആഹ്
ഫുഡ് ഫുഡിൻസ്‌പെക്ട്രാ
ഫുഡ് ടെക്നോളജിയാ
ഉം
ആ ആ ഭക്ഷണം കഴിഞ്ഞോ
ആത് ഇല്ഇല്ലേ ഇല്ലയ്ല്ലേ കുറച്ചൂടെ കഴിഞ്ഞിട്ടേ ഒള്ളൂ
പശെ
കിടക്ക്ണ താ താമസിച്ച് ആ കിടക്കണെ താമസിച്ചേ കിടക്കുവൊള്ളൂ അപ്പം എന്താ ഹ് പിള്ളേർക്കൊക്കെ വാരി കൊടുക്കണം പയ്ച്ചുറഞ്ഞിട്ട് കാര്യല്ല വാരി കൊടുത്താലേ കഴിക്കുള്ളൂ
അതന്താ
ഹ് ഹ് ചുമ്മല്ലി അന്ന് വൽ എത്രാന്ന്ചൊണ്ട് വരും ഒഹ് വാര് വരിത്രാന്ന്വെച്ച് വരും ഉം അപ്പെ എങ്ങെര് അവിട്ത്തെന്നെറൂത്ത് നമ്മളും ഇത് വാരി കൊടുത്തേക്കും
ആഹ് മൻസ്സിലായി
ഉം
ഇണ്യ വേറെ ജോലി എല്ലാം കഴിഞ്ഞാ
ബോലി കഴ് ഇന്നത്തേക്ക് ലെല്ലാം കഴിഞ്ഞു ഈ നമുക്ക് പ്രത്യേയിച്ചൊന്നുല്ല അത് രാവിലെ വെക്കുമ്പോ ഒന്നിച്ച് വെക്കും പിന്നെ എന്നാ പിന്നെ എടക്ക് ഇങ്ങനെ വേറെല്ല വ വന്ന് കൊണ്ടൊന്നാനൊള്ളൂ പിന്നെ പ്രത്യേകിച്ച് വെക്കുന്നു അതെക്കെ ആഹ് അതെക്കെ ചെറിമൊൻ എല്ലാം കഴിച്ചേച്ച് സമയൊന്ന്ലാ സമയത്ത് എപ്പഴും തെപ്പോയില ങ്ങനെ നിക്കണ്ട ആവശ്യോന്നുല്ല ആർക്കും പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നൊന്ന് ഒന്നു ഇല്ല ല്ല ഉണ്ടാക്ക്ണ കഴിക്
എന്താണെ ങ്കിലും അവര് കഴിച്ചോളും അത് നല്ല
ആ ആ വേണെന്നുള്ള തില്ല എല്ലാരും കൂടുമ്പോ ആ എല്ലാരും കൂടുമ്പോ തെകഞ്ഞില്ലെങ്കിൽ വെയ്ക്കും പിന്നെ അല്ലെങ്കിൽ ഉള്ളതൊക്കെ കഴിക്കും പിന്നെ അവരൊക്കെ വരുമ്പോ അവരുടെ വീട്ടില തോണ്ടും വരും
ആ പെരുന്നാളിന് എവിടന്നേലും ബിരിയാണിയൊക്കെ കിട്ടിയാരുന്നാ
ശരി
ആ പെരു പെരുന്നാളിന് ബിരിയാണി ഒക്കെ എവിടെന്നേലും കിട്ടിയായിരുന്നോ
ബിരിയാണി നാ നാത്തൂൻ കൊണ്ടുവന്ന് ഇവിടെ തേങ്ങാച്ചോറ് വെച്ചു പിന്നെ പിന്നെ ഒരു നാ പത്തിരിയും ഇറച്ചിയൊക്കെ കൊണ്ടുവന്നു അതെല്ലാ ഇവിടെ കൂടി ഇത് തറവാടാണല്ലോ അ അ ഞങ്ങളിവിടെ കൂടി ടി
ആ ആ എല്ലാരും ഇവിടിര്ന്ന്
അപ്പം പിന്നെ എന്നത്തെ എന്നിട്ട് അവനന്റെ വീട്ടി കൂടെ പോകേം ചെയ്തു ഉം കെട്ന്നില്ല ആരും എല്ലാ പ്രാവശ്യോം കെട്ക്കണ ഇത്തവണ കെട്ന്നില്ല.
കെടന്നില്ലേ
അതെല്ലാം ഉം വണ്ടി ഇവ്ടെ അടുത്തട്ത്ത് നാത്തൂൻമാരെ
ആ അടുത്തുള്ള വീട്ടിലല്ലേ അപ്പൊ കൊഴപ്പല്ല അധികം ദൂരല്ലെല്ലോ.
ആ ആ ദൂര ഇല്ല.
ആ
നടന്ന് പോവാള്ള ദൂരെക്കെ ഒള്ളു. പിന്നെ
അപ്പോൾ ഹസ്ബ
ഉം
ആ പിന്നെ പിള്ളേരും എല്ലാരൊക്കെ എന്തെ ഇപ്പ അവിടെ ഇണ്ടോ?
മ് അത് എല്ലാ പിന്നെ പിള്ളേര് നാളെകൂടെ അല്ലെ ഉള്ളൂ നാളതന്നെ സ്കൂൾ തുറക്കല്ലെ ആ ല്ല സങ്കടം നമ്മീ അഞ്ചംതിയതി തൊറാ ക്കോ അതോ നാളെ തന്നെ തോറാകുവോന്നു
ഉം ഹ്
ആഹ് ആ ഇത്രസം ഇനി പോയിത്തൊടങ്ങണം
ആഹ് പിന്നെ ട്രിപ്പോ ഒന്നും പോയില്ലേ വെക്കേഷൻ ആയിട്ട്.
ട്രിപ്പൊക്കെ ആ പോയാര്ന്നു എന്റെ വീട്ടിന്ന് പോയി ഇവ ഇവിടെന്ന് പോയി. ആ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലല്ലാ ചുമ്മാ രാവിലെ ഇറങ്ങും എന്നിട്ട് കറങ്ങിയിട്ടൊക്കെ വീട്ടി ട്ടി തിരിച്ചൊന്ന് കേറും പിന്നെ നിൽക്കാനൊന്നും പോയില്ലായിടത്തും.
ആഹ് രണ്ടിസം പോവാനില്ല ആഹ് മനസ്സിലായി കു പിള്ളേരൊക്കെ പറഞ്ഞ കേട്ടോളോ
ആഹ് പിള്ളേരൊക്കെ പറയണൊക്കെ അനുസരിച്ചോളു. പിന്നെ എനിക്ക് പിന്നെ എനിക്ക് പേടി കോളേജ് ഒക്കെ ആവുമ്പോ ഉം
അല്ല ജോലിയിലൊക്കെ സഹായിക്കുവോന്ന്
നമ്മള് പറഞ്ഞാ അവക്കൊരു കാര്യം നടത്തണം നടത്തിട്ട് കിട്ടണമെങ്കിൽ അവള് സഹായിക്കും
ആ അത്രേയള്ളൂ കാര്യം കാണാൻ വേണ്ടീട്ട്
വേണ്ടിട് ആ നമ്മുടെ കയ്യിൽന്ന് വല് അനുവാദം കിട്ടണ വച്ചാ ആ അപ്പൊ നമുക്കറിയാം അവളൊന്ന് ചെയ്തോണ്ട് വരുമ്പോ അമ്മാവ് സഹായിക്കൊന്നുല്ല പിന്നെ അങ്ങനെ കൂടുതല് പറയേയേയില്ല അപ്പൊ ഞാനെന്നാ വെച്ചാ നമ്മൊക്കൊള്ള പണി നമ്മള് ചെയ്ത് ചേർത്തിട്ട് പാടെ പോകും ആ
ആ
ന്നെ അവരൊക്കെ നി കഷ്ടപ്പെണ്ട ലെവല് പോയാലും ന്നോലുള്ള ചിന്തയിൽ നമ്മളൊന്നും ചെയ്യിക്കന്നില്ല തെ ഞാൻ പറയാ പഠിച്ചത് മാർക്ക് വാ ചാന്ന ഇല്ല വേറെ ജോലിയൊന്നുല്ല ലോടി ക്കൊന്നും വിടൂല ഇഷ്ടല്ല പോർത് പോ ജോലിയണതൊക്കെ ഈ വീടും ഈ വീടും ആയ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് പോണു അപ്പൊ പിന്നെ നമ്മക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുല്ലല്ലോ ഇഹ് വി വീട്ടിൽ ആരൊക്കെയുണ്ട് ആഹ പറഞ്ഞാ തല്ലേല
പിൻ പ്ര അയ്‌വ പ്പോ ശര്യാ
എല്ലാരും പഠി ന്നോ അതോ കല്യാണം കയിഞ്ഞ് വീട്ടെരുണ്ടോ
അനീദ്യ ലിക്കുക
ആ മുത്തള അല്ല
ആ ഞാന ആ
ആ
ആ അനിയത്തി എത്രേലാ ഇപ്പൊ പത്തിലേക്ക് അനിൻ പ്ലസ്റ്റു കഴിഞ്ഞു
അതെലേ അത്പ്പ അടുത്ത് നി എന്നാ പഠി വിട്ന്ന് കൊറച്ചു കഴിഞ്ഞിട്ട്.
അവൻ ഡിഗ്രി ക ചെയ്തിട്ടില്ല ഡിഗ്രി ആവാനാ പറഞ്ഞത് പോളീനോട് ഒന്നും താല്പര്യല്ല
ആ ചെയ്തിട്ടുള്ളല്ലേ ഇവള് പറഞ്ഞ് രണ്ട് വർഷം ഞാന് രണ്ടു വർഷത്തെ പഠപ്പിനെ പോകുള്ളൂ എന്നിട്ട് അവിടെ വെച്ചന്നെ പി എസ് സി എഴുതി എങ്ങേനേലും ജോലിക്ക് കേറാൻ നോക്കാന്ന് പറഞ്ഞിട്ടാ ഇരിക്കണേ അവള്
ആ പി എസ് സിയില് നോക്കാനല്ലേ ആ പി എസ് സി ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെ കേറാൻ പറ്റുള്ളൂ
ആ
ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം പറഞ്ഞോണ്ട ഇപ്പോ ചോയ്ച്ചോണ്ടിരിക്കണേ പതിനെട്ട് തെകഞ്ഞേ
കേട്ടില്ല ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഓ ഇപ്പൊ കൊതിയായിട്ടിരിക്കയായിരിക്കും പതിനെട്ട് തെകഞ്ഞി
ആഹ് പതിനെട്ട് തെയഞ്ഞിട്ട് ഏ
അവന്റേം കഴിഞ്ഞു മെയ്യിൽ ആയിരുന്നു ആ ലൈസൻസ് എടുത്തവൻ ജനുവരി ബാർ ഡേ
ആഹ് ക്കെ നവംബർ ബർത്ത്ഡേ ഇപ്പം യ്ത് വോട്ട് ചെയ്തിട്ട് ചോദിക്കണത് അകത്തനിക്ക് ലൈസൻസ് എടുത്ത ക്കുവാ
ആഹ് ലൈസൻസ്ക്ക് ന്നല്ലതാ പെട്ടെന്ന ന്തേലു ആവശ്യ വന് പൊറ്ത്തോണതും പ ആരേ നോക്ണ്ടാ ഇ പ്പം എനിക്ക് വാണങ്കിലും എന്റെ കാര്യത്തിന് ഞാൻ തന്നെപോവ്ണത് എവിടെം വേറെ ആരേം ബുദ്ധിമുട്ടിക്കാറില്ല പ്പ വീട്ടിലാമ്മ വാപ്പാച്ചിനേം ഉമ്മച്ചിനേം അല്ല ഞാൻ എന്റെ കാര്യം അപ്പ ഈ വണ്ടിയെടുത്തു പോവാ ചോയ്ക്ക പറിച്ചിലൊന്നും വാണ്ട. ലാഭാ പിന്നെ വേറെന്തൊക് പിന്നെ രാത്രി എന്താ കറി വെച്ചേ?
രാത്രി എല്ലിംഗപ് കപ്പേം പുഴുങ്ങിട്ടുണ്ട്. ഇത് പിന്നെ തോരൻ കറി മാത്ര വെച്ചിട്ടുള്ളു, ബീഫിന്റെ ആ ഓയെ ഐറ്റം തീർക്കണ്ടെ ഇനി
ആ പിന്നെ മറ്റ് സ്പെഷ്യൽ ആയിട്ട് എന്തെലും വെക്ക്. ബിരിയാണിയോ മന്തിയോ എന്തെങ്കില് നിക്ക് അങ്ങനെ ട്രൈ ആക്ക്.
ബിരിയാണി കഴിഞ്ഞ ദിവസം വെച്ച കഴിച്ച ആയൊണ്ട് ഒരു അങ്ങനെ ഈ പിള്ളേർക്കൊക്കെ മന്തി ആ ഇഷ്ടം.
ആഹ് മടുത്തു പോം.
മന്തിനേം
ആഹ് ആണോ. എനിക്കും പാചകം വലിയ കാര്യമായിട്ട് അറിയൊന്നില്ല. തിന്നാനറിയുള്ളു ഇല്ല എനിക്കറിയാൻ പാട്ല്ല ഞാൻ വെച്ച പിന്നെ ഇവിടെ തിന്നാൻ പറ്റില്ലാന്നേ ആൾക്കാർക്ക് കരിഞ്ഞുപോം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയില്ലേ.
ഞാ പാറാതെ.